ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ?
അതേ ഇപ്പ കേൾക്കുന്നുണ്ട്
ആഹ് എന്തോ എടുക്കുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ?
ഓഹ് സുഖായിട്ടിരിക്കുന്നു ഇപ്പം ഫ്രീ ആയി ഫുഡ് കഴിച്ചു. നിങ്ങള് ഫുഡ് കഴിച്ചോ
ഞാൻ ഫുഡ് കഴിച്ചില്ല ഞാൻ കുട്ടികളെല്ലാം പോയി എല്ലാരേം വിട്ടിട്ട് എല്ലാ ജോലി ഒത്ക്കി സമാധാനായിട്ട് ആണ് ഫുഡ് കഴിക്കുന്നേ രാവിൽ ത്തെ
ഏയ് അത്രയ്ക്കൊക്കെ വൈകുംല്ലേ
ആഹ് ഞാൻ എന്ന് വെച്ചാൽ ഒൻപത ര പത്ത് മണി ഒക്ക്യെ ആവും അപ്പൊ ആഹ് ടൈമിൽ കഴിക്കുന്നൊണ്ട് ആഹ് ആഹ് വൈകിട്ടാണ് കുളി ക്കുന്നെ കുട്ട്യേളെ വിളിക്കാൻ പോകുന്നേന് മുന്നേയ കുളിക്കും
അഹ് ആഹ്
ആഹ് അന്നേരം പിന്നെ രണ്ട് മണി അഹ് രണ്ട് പത്ത് മണി ആവുമ്പഴേ ഫുഡ് കഴിക്കു
ആഹ് ഹസ്ബൻഡ് അപ്പോഴേക്ക് വരോ അതോ
അതേ അതേ വൈ അഹ് ഇനിയും ചോറ് ക്കൊക്കൊണ്ടാണൊ ജോലിക്ക് പോന്നെ ഇനിയു വൈകി രാത്രീല് വര്ത്തതെയൊള്ളൂ ഒൻപതര യേക്ക്യാവും കടേല് നിൽക്ക്ന്ന കടയടക്കാൻ ഒരുപാട് ലൈ കും ചെല ദെവസം കാസ്റ്റമർ ഒണ്ടങ്കിൽ അതിലും താമസി ക്കും.
ആ ആ ആ അപ്പ പിന്നെ ഫുഡ്‌കൊണ്ടുപോവുവായിരിക്കുല്ലേ?
ആ അതെ ഫുഡോണ്ടോവും.
അമ്മേം അച്ഛനൊക്കെ എന്താചെയ്യണേ വീട്ടിലിരിക്കാ ഫ്രീയായിട്ട്?
നല്ല പ്രായോണ്ട് അമ്മക്ക് ഒരേ സെവേന്റി. ഒരെഴുപത് വയസ് സോളോണ്ട്. പിന്നെ അപ് മ്മയൊള്ളതോണ്ട് പണ്ടത് ഫുഡ്‌കളക്കെ ഒണ്ടാക്കിത്തരും.
ആ ആ പണ്ടത്തെ ഫുഡ്‌കളൊക്കെ ഇഷ്ട്ടാണോ എങ്ങനെയാ പിള്ളേരൊക്കെ കഴിക്കുവോ?
ആ ഫുഡന്ന്‌ പറയുമ്പ ഈ പിണ്ടിത്തോരൻ ആ പിള്ള് ആ അത് പിള്ളാർ ക്കങ്ങനെ ഇഷ്ട്ടൊന്നുവല്ല ഈ പു പുള്ളാർക്കെന്നു പറഞ്ഞാല് പച്ചക്കറിക്കാത് ത്തെ എന്ത്‌ ഉർളൻ കെഴങ്ങ് കോവക്കാ ഇതണക്കുള്ള സാധനത്തോടൊക്കെ ഇഷ്ട്ടൊള്ളു ആ എല്ലാ ക്കരളും കുട്ട്യള് കഴിക്കില്ല പിന്നെ മീൻ ന്നിനിയെങ്ങനെ കൊട് ത്താലും കഴിച്ചോളും പിന്നെ ചിക്
വറക്കുമ് വേണ്ടേ പിന്നെ?
ആ അത് ഫയങ്കര ഇഷ്ട്ട എന്നുവതാണിവടെ മെഴുക്കുപെരട്ടി എന്നും വെക്കും
ആ ആ അതെങ്ങനെയാണ്ട
ആ വർക്ക് ക്കേം ചെയ്യും മെഴുക്കും വരട്ടും ഉപ്പേരി പോലെ വറക്കും അതെ അമ്മയാണെങ്കില് കൊറേ മുരിങ്ങയെല എന്താ?
ആ ആ മുരിങ് മുരിങ്ങേമ് ചക്കക്കുരുവൊക്കെ വെക്കാറുണ്ടോ?
ആഹ് വെക്കാറുണ്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചക്ക എവിടുന്നെങ്കിലും ചക്ക കൊണ്ടുവരും പക്ഷെ അതെ നമ്മക്കിങ്ങനെ മെന മെനക്കെട്ടിരുന്നതക്കെ പറക്കി എടുക്കണ്ടേ എനിക്കാണെങ്ക മടിയാണ് കേട്ടാ പക്ഷെ അമ്മയ്ക്ക് അത് കിട്ടിയങ്ങ് സന്തോഷവാ
ആഹ് ആ നമ്മക്ക് നമ്മളെ പണിയായിട്ട് നേരം വൈിക്കാന് മതി ചക്കക്കുരുക്കെ കിട്ട അങ്ങനെ ആരെങ്കിലും ഫ്രീ ആയിട്ടു ണ്ടെങ്കിൽ പിന്നെ ഓര് നന്നാക്കി തന്നാ സുഖാണല്ലോ ഞമ്മക്ക് ഇണ്ടാക്കിയാതി
അതെ ചക്ക അങ്ങോട്ട് മുഴുവനും പറിച്ചിട്ടിട്ട് ചക്കെടെ അകത്തെ കൂഞ്ഞുണ്ടല്ലോ ആ വെള്ള ഭാഗം ആ അത് പ്രത്യേകം എടുത്ത് മാ റ്റു വെയ്ക്കും. അത് പിറ്റേ ദിവസം ചക്കക്കുരു അതുട ഇട്ട് തോരൻ വെക്കാനും നല്ലതാ ചക്കക്കുരുക്കറി എറച്ചിക്കറി പോലെ വെക്കും. അതിന്റെ. കൂഞ്ഞ്
കൂഞ്ഞ് അത് വെക്ക്കൂല്ലേ ഞങ്ങളവിടെ അതൊന്നും. എടുക്കാര പോയില്ല
ആഹ്. ഇവിടെ എല്ലാ എടുക്കും. ചവണിയും ച ചവണിയും ചക്കക്കുരുന്റെ പൊറത്തെ തൊലിയേ ഉള്ളു. കളയെന്നെ
ആഹ് ആഹ് അല്ലാത്ത മുടിവെടുപ്പ് ഇല്ലച്ചാ വീട്ടില്
ആഹ് ഇവിടെ. ആണെങ്കി നേരത്തെ ഒരു പ്ലാവുണ്ടായിരുന്നു. എന്നെ കല്യാണം കഴിച്ചു. കൊണ്ടുവരുന്നേന്. മുന്നേ അപ്പം വീട് വെക്കുന്നേന് വേണ്ടി അ പ്ലാവ് അങ്ങ് വെട്ടിക്കളഞ്ഞു അപ്പൊ ഇവിടെ ചക്കേ അങ്ങനെ കിട്ടാനില്ല. പഷേ. ഇവിടെ ഒള്ളവർക്കെല്ലാം ചക്കയോട് ഭയങ്കര ഇഷ്ടാ അപ്പം ഞാൻ എന്റെ വീട്ടിലൊക്കെ പോവുമ്പോ അവിടെ ഇഷ്ടം പോലെണ്ട് ചക്ക. ചക്ക കൊണ്ടുവരും അന്നേരം ഇങ്ങനെ ചക്കേടെ മണ്ടയിലെ ആഹ് മുള്ള് ചെത്തി കളഞ്ഞിട്ട് ബാ ഭാഗം ഒക്കെ അരിഞ്ഞി ക്കും. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ കാണുന്നത് എല്ലാം ഇട്ടങ്ങ് ച ഒത്തിരി അങ്ങ് വേവിക്കും ചക്ക
പിള്ളേരൊക്കെ കഴികൊയ് ചക്ക
ആഹ് പുള്ളേർക്ക്ഷ്ടല്ല ചക്കാ പച്ചക്കാണെങ്കി ഇഷ്ടം പോലെ തിന്നും പഴുത്തതും ഇഷ്ട്ടാണ് പക്ഷെ ആ പുള്ളവർക്ക് അത്ര ഇഷ്ടമില്ല
ഏ അപ്പോ ഊര് കഴിക്കില്ല അല്ലേ ഓർക്കുവേണ്ടി പഴുപ്പിക്കേണ്ടി വരുമല്ലോ
അതെ ഞാൻ പിന്നെ ഇവിടുത്തെ ചക്ക കൊണ്ട് വന്ന ഇവിടത്തെ അമ്മ പഴിപ്പിക്കാൻ വേണ്ട വെക്കാത്തതെ ഇല്ല അമ്മയ്ക്ക് പഴ പ്പിക്ക്വിന്നേടോഷ്ട ഇല്ല അമക്ക് അത് കറിയാക്കണം അതെ അതെ ആഹ് അതുകൊണ്ട് ഞാൻ എന്തെയ്യും പറിച്ച് എല്ലാം ഇടുമ്പഴ് കല്യ ച ക്കചോളയെക്കെ കൊറെ പറക്കി മാറ്റിവെക്കും പച്ചക്ക് തിന്നാൻ കുട്ട്യേൾക്ക് ഭയങ്കര ഇഷ്ടാ പച്ചക്ക് എത്ര വേണോ തിന്നും പക്ഷേ കറി വെച്ചതിനോട് ഇഷ്ടല്ല അവർക്കു മീൻ മതി മീനും
മ്മ് മ്മ് ചക്കക്കുരു ഇഷ്ടല്ലേ വോര്ച്ചാല്
ആ ഇവടെ നമ്മളെന്തെങ്കിലും പച്ചക്കറികളിട്ട് അമരപ്പയർ അതൊക്കെ തോരനൊക്കെ വെച്ചാല് ഞാനും അമ്മയും ഉച്ചക്ക് അച്ഛനും കഴിക്കും എന്റെ ഹസ്ബന്റിനും വേണ്ട ആ മീൻ വറുത്തത് ആ
പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടാക്കാറു ആ
പച്ചക്കറീന്ന് പറയുമ്പോ ചീരയും അത്യാവശ്യം പയറു ഒക്കെ നമ്മള് കൃഷി ചെയ്യോലോ അങ്ങനെയൊക്കെയൊള്ളൂ അല്ലാതെ എല്ലാ പച്ച ഇത്രയൊന്നൂല്ല വീട്ടില് പിന്നെ കോവക്ക ഇഷ്ടം പോലെണ്ട് ഇവിടെ പ്പൊ അയ്യോത്തെ പ്പോ നമ്മുടെ ഈ പുറകിലിഷ്ടം പോലെ വസ്തു ഇങ്ങനെ വെറുതെ കെടക്കുവാ ഇപ്പ നമ്മള് അവിടെയാണെ ഇഷ്ടം പോലെ കോവയ്ക്കയങ്ങ് പിടിച്ചു ഉം ന്നലെ അവിടെ പോയെടക്ക് ഇടക്ക് പറിചോണ്ടു വന്ന് കോവക്ക എപ്പോഴും വയ്ക്കും
ആഹ് ആഹ് പിള്ളേർക്ക് കെ ഇഷ്ടാണെന്നുണ്ടെങ്കിൽ കൊയപ്പല്ല കോവക്ക നല്ലോണംഇ ഉണ്ടാവുകയും ചെയ്യുല്ലോ കൃഷിയൊക്കെ ചെയ്താല് മം മ്മ് ആഹ് ആഹ് അതേ എങ്ങനെ പന്തലൊക്കെ ഇട്ടു കൊടുത്ത
അല്ല. മരത്തിലും ഇങ്ങനെ ഒമാകെ ഒമായടെ മേളി ലൊക്കെ ഇങ്ങനെ പടർന്ന് കിളിച്ചേക്കുവാ ഇവിടെ എല്ലാ ഉണ്ട് ഇവിടെ എല്ലാർ ടെ വീ വീട്ടിലുണ്ട് നമ്മൾ നട്ടു പിടിപ്പിക്കുന്നതല്ല തന്നെ അങ്ങ് കിളിച്ചു വരുന്നത് ആഹ് എന്നുവെച്ചാൽ നമ്മുടെ ഈ കോവക്കയൊക്കെ ആവുമ്പോ എടുത്തങ് കളയത്തില്ലേ അത് അവിടെ കെടന്നങ്ങ് കിളിക്കും ആ വള്ളി കിളിച്ച് കിളിച്ച് കിളിച്ച് ളിച്ച് ആ പുറകി ഞങ്ങടെയെക്കെ ഇങ്ങനെ അടുത്തടുത്താട്ടോ വീട് അപ് പ്പം പുറവശത്തെ അയത്തൂടെ കിളിച്ച് കിളിച്ചാ അങ്ങേ അറ്റം വരും പോയിട്ടിണ്ട്
അ ആഹ് അതോണ്ട് കോവയ്ക്ക ഇഷ്‌ടംപോലെ ഇണ്ടാവോലോ
കോവയ്ക്ക് ഇഷ്ടണ്ട് ഇവി- ടല്ലാവരും കോവയ്ക്ക പറിച്ച് ചന്തേല് കൊണ്ട് കൊടുക്കും
ഏഹ് കോവക്കേൻ്റെ എല എന്തെങ്കിലും ചേയ്യോ താളിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കോ ഉപ്പേരിയും അ ആഹ് തേ തേങ്ങേം പച്ചളകാട്ടേ തേങ്ങേം പച്ചളതും ചതക്കേണ്ടാവുലേ
ആ അതെ-അതെ ജീരകോം വെളുതുള്ളി എല്ലാം മൂടി റ്റ് തോരൻ വെക്കേം കോവല് മാത്രല്ല മത്തനെല മുരിങ്ങയെല ഇവിടത്തെ അമ്മയ്ക്ക് എലകളോട് ഇഷ് റ്റാണ് കുട്ടികളൊന്നും തിന്നത്തില്ല കുട്ടികൾക്ക് കയ്പ്പാണെന്ന് പറയും ഒത്തിരി എലകള് പക്ഷേ ചീര തോരൻ വച്ചാ മാത്രം കുട്ടികളൊക്കെ കഴിക്കും പക്ഷേ ഈ മുരിങ്ങലയൊക്കെ അതെ പിള്ളേർക്കതൊന്നും ഇഷ് ഇഷ്ടല്ല പണ്ടത്തെ നമ്മളെക്കേന്ന് പറയുമ്പോ ചെറുപ്പ തെല്ലാം കഴിക്കുവാരുന്നു പക്ഷേ ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും വേണ്ട അവർക്ക് ഇഷ്ടൊള്ള കൊറ സാധനങ്ങളു
അ ആഹ് അതെതെ ഓർക്ക് കൊറച്ച് ചിക്കനും ബീഫും മീനും
അതെ ഇവിടെയാണെങ്കി ബീഫും കൂട്ടത്തില്ല ഇവിടത്ത കുട്ടികൾക്ക് ബീഫ് വേണ്ട ബീഫെന്നച്ചാല് പോത്ത് പാവാണ് പോത്തിന് ഇങ്ങനെ എന്താണ് കൊമ്പുണ്ട് പോത്തിന് കണ്ണുണ്ട് ആഹാ ഇവിടെ ഞങ്ങള് ബീഫ്‌ ചിക്കനിഷ്ടമാ ചിക്കനാണ് നല്ലതെന്ന് പറയും വേറെ തൊണ്ടെങ്ങനെന്നോ ബീഫ്‌ വേടിച്ച്ക്കഴിഞ്ഞാൽ അതെന്തോ പറയും ചിക്കനാന്ന് പറയും കൊച്ചാട്ടരിഞ്ഞ് അമ്മ കറിവെ ച്ചതാന്നൊക്കെ പറഞ്ഞാണേ കൊടുക്കുന്നത് അറിഞ്ഞ്കഴിഞ്ഞാൽ ടേസ്റ്റ് അറിഞ്ഞ് കഴിഞ്ഞാ പിന്നെ കൂട്ടത്തില്ല
അ ആ തെന്നു അച്ഛനമ്മേ കോർ ക്കൊക്കെ ഇഷ്ട്ടാവും ബീഫ്‌ ലെ ക
ഹസ്ബൻഡ് അവ രെല്ലാരും കഴിക്കും അമ്മ കഴിക്കത്തില്ല അമ്മ ചിക്കൻ കൂട്ടത്തില്ല ബീഫും കൂട്ട ത്തില്ല അമ്മ മീൻ മാത്രെ കഴിക്കൂ
ഏ ആ അമ്മ ഒൺലി വെജി
പണ്ടൊക്കെ യായിരുന്നു ഒരു വെജിറ്റെബിളും കഴിക്കും ഫിഷും കഴിക്കും
അ ആ അത് കറി കറിം പൊരിച്ചതൊക്കെ പറ്റായിരിക്കുലെ അ ആ
അവർക്ക് വർഷ്ടം നമ്മള് പച്ചയരച്ച് വറത്തരച്ചൊക്കെ കറി വെക്കത്തില്ലേ അതാണ് അമ്മക്കൊക്കെഷ്ടം അതെ ഹസ്ബൻഡിനുനും കുട്ടികൾകൊക്കെ വറുക്കണം അതെ
അമ്മക്കിഷ്ടം പണ്ടത്തെ ആ വെപ്പന്നെണ് ന്നറിയാ
ആ അതെ അതെ പണ്ടത്തെ രീതികളാണിത് ചക്കയൊക്കെ വേവിച്ചാലും ഇഷ്ടംപോലെ കുരുമുളക് ഇ ടും അതിനകത്ത് നമക്കാണെങ്കിൽ എരിച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ല അത് കണക്കാണ് ചക്ക വേവിക്കുന്നത്
കുരുമുളക്കരക്കാ അതോ ഒണങ്ങിയത്
ഒണങ്ങിയ കുരുമുളക് ഒണങ്ങിയ കുരുമുളക് തേങ്ങേടെ കൂടെയിട്ട് അരക്കും
ഏ അപ്പ വേറെ മുളകിടൂല്ലേ ഇങ്ങനേ
ആ നമ്മള് കൊറച്ചു മുളകുപൊടിയും കൊറച്ചു മഞ്ഞപ്പൊടിയും പിന്നെ വെളുത്തുള്ളി ജീരകം ഇതിന്റെ കൂടെ കുരുമുള
ഒരു ഏ ഞങ്ങളെവിടെ കുരുമുളക് കൂട്ടൂല
ആന്നല്ലേ പച്ചമുളക് ആഹ് ഇവിടെ പച്ചമുളകും അരക്കും പക്ഷെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് അരച്ച് വെക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആഹ് കേട്ടോ
ആഹ് ആഹ് നല്ല ജീരകം അല്ലെ അതോ വലിയ ജീരകം എതാ കൂട്ടാറു
ആഹ് ജീരകം
ചെറിയ ജീറക
ആഹ് ഏഹ് പെരുംജീരകത്തിനു ആണോ മസാലക്കുള്ള ജീരകം അല്ല അല്ലാത്ത ജീരകം ഉണ്ടല്ലോ നമ്മൾ ഈ കുഴക്കട്ട ഒക്കെ ഉണ്ടാക്കു മ്പോ അതിനാ
ആഹ് അതേ അതേ അതേ നല്ല ജീരകം അതേ അതേ ഓരോ ഏരിയക്ക് ക്കുള്ള രീതി
ആഹ് ഞങ്ങൾ അന്ന് ജീരകം എന്ന് മാ മാത്ര പറയൂ ഏഹ് നമ്മൾ ഇറച്ചിക്കകത്ത്‌ ഇടുന്ന മസാ മസാലക്കകത്തു ജീര കം പെരുംജീരകം
ആഹ് ആഹ് ആഹ് ഇവിടെ പെരുംജീരകം എന്ന് പറയും വലിയ ജീരകം എന്നും പറയുന്നുണ്ട്
ആഹ്ന്നല്ലേ
പിന്നെ ചെ ഏ പിന്നെ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം
ആഹ്
പറഞ്ഞ ആ ജീരകത്തിനു
ആഹ്
ഉം ഉം ഉം---ഓരോ ഏരിയയിലും ഓരോ മാറ്റം എന്ന് പറയ
അതേ അതേ
ഉം ഉം എന്നാ ഓക്കേ എന്നാ ശെരി എന്നാല്
ആഹ് ശെരി അല്ലെങ്കി